അ
ഹലോ
ഹലോ ആ ആ ഉണ്ട് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയണ്ട് വിശേഷം
അവിടെന്താ വിശേഷം
സുഖായിട്ടിരിക്കുന്നു
ഉം ഭക്ഷണം കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചോ
അ ഞാൻ കഴിച്ചു ചേച്ചി കഴിച്ചോ
ആഹ കഴിച്ചു കഴിച്ചു
ആഹ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽന്നുമല്ല
ഞങ്ങൾക്ക്ന്ന് നെത്തോല് കറിയാണ് ആഹ വർ വർക്ക് ചെയ്യുന്നാളന്നോ ഞങ്ങൾക്കന്നും മീൻകറിയാണ് ഉം നിങ്ങക്ക് ഉം മീനൊക്കെ കഴിക്കോ
കഴിക്കും ഇന്നിപ്പോ മറ്റേ ഉണക്കമീൻ മാത്രേ ഉള്ളൂ വേറെന്നും എടുത്തില്ല ഞായറാഴ്ചകള് ചിക്കൻ എടുക്കാ അങ്ങനെ എങ്ങനെയാണ്
ആ ആ പച്ചമീനി ഇപ്പം കിട്ടാനും കുറവല്ലേ
ആഹ അതെ അതെ ആഹ അതെ ഉ ചേച്ചി വർക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഹൗസ് വൈഫ് ഉം പിന്നെ വേറെന്താ സ്പെഷ്യലായിട്ട് എന്താണ് സ്പെഷ്യൽ ഡിഷ് എന്ത ക്കെ ണ്ടാക്കും
സ്പെഷ്യൽ ഡിഷ് ഇവിടെ ഉം ചക്ക ഇ പ്പൊ അത് സീസണിലിട്ടോ ചക്ക ചക്ക ഉം ആ മറ്റേ എയ് അപ്പ ഐ ഐ എല്ലക്കിട്ട്ണ്ടായി ല്ലേ എങ്ങനെ നിങ്ങക്കത് അറിയോന്ന് എനിക്കറിയില്ല ആ എല്ലലേ കപ്പേം ബീഫോക്കെ വെക്കില്ലേ അതെ
ആ അതെ അതേപോലെ ച ചക്കെ എല്ലിട്ട് വെക്കുവല്ലേ ആ ഷെ നമ്മടെ നാട്ടിലൊന്നും അങ്ങനെ ഞാൻ കഴിച്ചി ട്ടുല്ല ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടുണ്ട് കപ്പേ എല്ലിട്ട് വെച്ചെന്നൊക്കെ അതേകണക്ക് അത്പ് എല്ല് വേവിച്ചിട്ട് എല്ല് വേവിച്ചിട്ട് പിന്നെ ചക്കവേ അതോ ഒന്നിച്ചിട്ട് വെ
ആ അല്ലല്ല രണ്ടും അതായത് എല്ലിടുമ്പോ അതില് ഇണ്ടെങ്കി അതിന് വേവ് കൂടുതലാണല്ലോ അപ്പത് വേറെ നമ്മള് കു ക്കർലോ അല്ലെങ്കില് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലവണ്ണം വേവിച്ചതിന് ശേഷ നമ്മള് ചക്കതിലേക്ക് ഇടും
ഹ ഹാ
ആ അയ്ന്റെ മസാലെക്കെ അല്ല അരച്ചല്ല നമ്മള് മുറിച്ചിട്ടിടും അതായത് ചെറി ഏ
ടുവോന്നോയിച്ചത്
ഇല്ലല്ലല്ല അ അരപ്പില്ല അരപ്പില്ല നമ്മള് മസാലെ മാത്രം അതായത് എല്ലിന്റെ കൂടെ മസാലകള്ടും ഈ മീറ്റ് മസാല കുരുമുളക് അ പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ പൊടികളൊക്കെപാടെ ത്തെട്ട് ഉം മറ്റേ ഏല്ലിലാദ്യം മസാലണ്ടാക്കിട്ട് പിന്നെ ചക്കതില്
ചക്കതിലിട്ട് ഓ വേവിച്ചടുക്കും ആ അപ്പം ആ നമ്മള് ച ക്ക കൊഴച്ച് വെക് പോന്നറയും ചക് ക്ക കൂട്ടാൻന്ന് പറയും അങ്ങനെ കഴിക്കും ചക്കെ ചക്കെ ഞങ്ങള് എരിശേരി വെ ക്കും ര ണ്ടും വെക്കും ചെയ്യും ന്നെരിശേരി ആ
അയ് ശെരി അങ്ങനെ ഉണ്ടാക്കൂല്ലേ അ ഹലോ? ഹലോ ആ ആ സ്റ്റെക്കാവുന്നു.
ആണോ ആഹ ച ച ക്കെ എരിശ്ശേരിക്കാവുമ്പോഴേ കുറച്ചുടെ നൈസായിട്ടായിരിക്കും
ആഹ് ആഹ് ആഹ് ഉം ഇവിടെ അങ്ങനെ ഇണ്ടാക്കലൊക്കെ ഇണ്ട് അത് സീസൺസ് സമയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാക്കും
നമുക്ക് ചക്ക തീർന്നില്ല എപ്പോഴും സീസൺ ആണ് ആ അ ആ കഴിയട്ടെ മഴയൊ ക്കെ ആയാ പിന്നെ ചക്ക വെച്ചാലും കൊള്ളൂല
ആഹ് അതെ അതെ മഴ മഴ പെയ്ത് പിന്നെ അതിന്റുള്ളില് വെള്ളം കേറി
ആഹ് ച് ഉള്ളില് വെള്ളം കേറും പിന്നെ ഏഹ് പഴുത്താലും കൊള്ളത്തില്ല
ആഹ് അതെ അതെ ആഹ് ഒരു ഒരു രസംണ്ടാവില്ല കഴിക്കുമ്പോ അത് ശരിയാ പിന്നെ ഉം പിന്നെപ്പോ മാങ്ങ സീസണു ഉണ്ടല്ലോ മാങ്ങ സീസൺ കഴിഞ്ഞു തോന്നുന്നു
ഇഷ്ടം പോലെ മാങ്ങ ഇണ്ടാരുന്നു
ഇണ്ട്ല്ലേ ആഹ് ആഹ് ഞങ്ങളിവിടെ വീട്ടില് മാങ്ങ ല്ല അടുത്ത വീട്ട്ന്നൊക്കെ
ആഹ് ഇപ്പൊ സീസണാവുമ്പോ എല്ലാട ന്ന് കി ട്ടുലേ ഈ വർഷം പൊതുവേ മാങ്ങയ്ക്ക് പറ്റിയ ക്ലൈമറ്റാരുന്നു മാ മാങ്ങ ഇഷ്ടം പോലെ എവടെ നോക്കിയാലും മാങ്ങ ആയിരുന്നു. ആഹ് മാങ്ങ മാവ് മാ മാങ്ങ ആഹ് മാവ് പൂത്ത കഴിഞ്ഞുന്ന സമയത്ത് മഴയൊന്നും പെയ്തില്ലേ ശരി
ആഹ് അതെ അതെ അതെ കൊറേ കിട്ടും ഒരുപാട് കിട്ടും ഇല്ലെങ്കില് ഒക്കെ പൂവൊക്കെ പോയി കഴിഞ്ഞാ പിന്നെ കിട്ടില്ല
ച്ചിട്ടത്തതേ
അതെ അതെ അതെ പിന്നെ ഇണ്ടാവില്ല പിന്നെ
ഈ വർഷം മഴ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നല്ല ഇതാണ് പിന്നെ വേറെ കൃഷിയൊക്കെ ഇണ്ടോ മഴ ഇപ്പം രണ്ടു ദിവസം കൊണ്ടേ ഉള്ളൂ മഴയില്ലാത്ത അതുവരെ നല്ല മഴയായിരുന്നു ഇന്നൊക്കെ ഭയങ്കര ചൂട്
ചൂടുണ്ട് ശരിയാണ്
ഉം ഭയങ്കര മഴയില്ലെങ്കി ഭയങ്കര ചൂടാ പെരക്കാത്ത് എ മച്ച് ചൂടാണ് അറ് നമ്മളൊന്ന് പുറത്തോട്ട് പോയിട്ട് വന്നിട്ടന്ന് ശരി റ്റും ബൈക്കില് പോയിട്ട്
ആഹ ചൂടാണ് അതെ അതെ അതെ ഒരു ദിവസം മഴയിൽ ഇത്ര ദിവസം മഴ പെയ്തൂന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞ് ഒരു ദിവസം ഒന്നും പെയ്യാതിരിക്കുമ്പോഴേക്കും മഴ ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് മഴ മഴയില്ലെങ്കിലും
ആ സത് ത്യാണ് പിന്നെ വേറെ കൃഷിയൊക്കെ ഉണ്ടോ നിങ്ങക്ക് വേറെ ഇല്ല രാത്രില് വേറെ കൃഷിയൊക്കെ ഉണ്ടോ നിങ്ങക്ക്
കൊറച്ച് റബ്ബറ് ഉള്ള് അല്ലാതെ കൃഷിയായിട്ട് നമ്മളെ ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല
ഓ റബ്ബറിന്റെ എടേയില് പിന്നെ ഒന്നും പിടിക്കത്തി
ഇല്ല അതാണ് ഒന്നും ഒന്നും ഒന്നും ഉണ്ടാവില്ല എന്ത് വെച്ചാലും ഉണ്ടാവില്ല പിന്നെ കോഴിയൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ ചെറിയ പച്ചക്കറികൾ നമ്മള് വിത്തിട്ടിട്ട് വച്ചാലും കോഴികൾ വന്നിട്ട് ട്ട് അതിനെ തട്ടി മാറ്റി അങ്ങനൊരു ഉണ്ടാവാൻ സമ്മതിക്കില്ല അങ്ങനെയാണ്
എന്റെ വീട്ടില് റബ്ബറുണ്ട് അത് കാരണം അവിടെ ഒന്നും പിടിക്കത്തില്ല
ആഹ് അതെ അതെ അതെ റബ്ബറുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങടെ ഇവിടെ വീട്ടിന്റെ നാല് ചുറ്റും റബ്ബർ ആണ്
ആഹ് അതിന്റെ കൊണ്ടുവച്ചാലും അതങ്ങോട്ട് വളന്ന് വരത്തില്ല അതിന്റെ ചൂടലാന്ന് പറയും
ചാനല് കൊണ്ട് വേറൊന്നും
ആഹ് എന്നാ റബ്ബറിന് വെലയ് ഉണ്ടോ അതുമില്ല
ഇല്ല അതെ അതെ ഞങ്ങൾക്ക് അയിനു മാ ത്രം റബ്ബാറൊന്നുമില്ല ട്ടോ കുറച്ച് ഇതന്നെയുള്ളൂ പക്ഷെ നാല് സൈഡും വേറെ തൊടികളൊക്കെ ഉള്ളത് കാരണം കൊണ്ടേ അതൊന്നും അങ്ങനെ അധികം ഇണ്ടാവില്ല നിങ്ങളവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന
ങം ഉം കൃഷി അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട്
ഉണ്ട് ആഹ് ആഹ്
പുറം പാടം അങ്ങനൊന്നൂല്ല കരപ്പുരേടെ ഒള്ളൂ പാടൊന്നൂല്ല നമുക്ക് ആ അല്ലാതെ നമുക്ക് വീട്ടയ്യത്ത് കൊറച്ച് വസ്തു ഒക്കെ ഉണ്ടാരുന്നതേ ത് വാഴ തെങ്ങൊക്കെ ഉണ്ട്
ആഹ് ആഹ് ആഹ്
ചേമ്പ് അങ്ങനെയൊക്കെ ഉള്ള മഞ്ഞ മഞ്ഞളൊക്കെ ഉണ്ട് സീസണാവുമ്പോ മഞ്ഞളിന്റെ സീസണാകുമ്പോ മഞ്ഞത് നമുക്ക് അന്നേരം ഒരു വർഷത്തേക്കുള്ള മഞ്ഞള് ഉണക്കിപ്പൊടിച്ചൊക്കെ വെക്കും
അതെ ആഹ് ആഹ്
ക്കെയുണ്ട്
ആ ഞങ്ങടെ വ അവിടെ ആ കുറച്ച് ഇതുപോലെ അങ്ങനെ കൊറേലീന്നില്ല കുറച്ച് മഞ്ഞളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് രു ഒരു വട്ടം വെച്ച കിട്ടും അങ്ങനെയൊക്കെ പിന്നെ ഇടയ്ക്ക് അ പ്പറത്തൊരു തൊടിങ്ങനെ ഫ്രീയായി കിടക്കാണ് അപ്പൊ അവിടെങ്ങനെ വെച്ചിണ്ടാക്കി പിന്നെ പക്ഷെ പന്നി വരും രാത്രി ത്രിയാവുമ്പോ അതുകൊണ്ട് ഈ പറഞ്ഞ മാരിള്ള ആഹ് ഒന്നും നടക്കില്ല
ത്തൊ എടുത്ത് എടുക്കു അല്ലേ
ആ എല്ലാം കുത്തി ഇങ്ങനെ എടുത്ത് പറിച്ചിട്ടിട്ടൊക്കെ പോവും ഈ കുവ്വല്ലേ കുവ്വ നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ആഹ് ആഹ് കൂവപ്പൊടി അത്ണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് കൂവൊക്കെ വയ് - ക്കിന അത് അപ്പൊ വെച്ചിട്ട്ണ്ടായിരുന്നു. ഇ ഇപ്പല്ല വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ഒരു ആ അയ്ന്റെ സീസൺ ആവുമ്പോ പറിക്കും. കുറച്ചു കിട്ടും നമുക്ക് വീട്ടവശ്യത്തിനുള്ളതൊക്കെ ആ ങ്ങനെണ്ടാകും. അല്ലാതെ ആ പൊടിയാക്കി എടുത്തുവെക്കും നമ്ക് അതാഉമ്പ അത് കേടുവരില്ലല്ലോ ആ അഹ് എത്ര വർഷം മേണെങ്കിലുരിക്യല്ലോ അഹ് നമ്മള് മറ്റേ എട്ത്തിട്ട് ഹ് അയീന്ന് മുർച്അയ്‌ന്റെ ആ
അയിന്റെത് ആന്റെത് പ്രോസസ് ഭയങ്കരം
ആ നല്ല ബുദ്ധിമുട്ടാ നല്ല ബുദ്ധി അവയത് കൊറേ സമയട്ക്കു ഒരാള് അയിന് വേണ്ടി മെനകെട്ട് ഇരിക്കണം അങ്ങനെ കൊറേ പണിണ്ട് പക്ഷെ ന്നാലും ആ അത് ഇണ്ടാക്കി എടുത്തുവെച്ചാല് അത് കൊറേ ഔഷ ത് ഗുണള്ള
ആ ന്ന ന്ന ന്ന ഈ ക്ഷീണത്തിനൊക്കെ ഏറ്റവും നല്ലതാപറ വയറിളകൊകെ ഉള്ളോർക് അത് കൊടുത്താ നല്ലെന്ന് പറ
അതെ അതെ വയർന്അസുഖള്ളോർക് അങ്ങനെ അതൊക്കെ നല്ല ഔഷധമുള്ള സാന പിന്നെ എത്ര വർഷട്ത്തുവെച്ചാലും കേടുവരില്ല
ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് ഇത് ഒരു നേരോ രണ്ട് നേരോ കാച്ചികുടിച്ച സു
ആ അതേ അതേ അതേ അത് ശരിയാണ് അത് ശരിയാണ് പിന്നെ ഈ എന്താപറയ തിരുവാതിര സമയത്തൊക്കെ ഒരു സ് പെഷൽ ഭക്ഷണാണല്ലോ അത്കാരണം കൊണ്ട് അങ്ങനെ നാള് സമയാവുമ്പോക്ക് ഒക്കെ വെട്ടി ഒക്കെ നൂറേട്ത് ഒണക്കി പൊ റെഡി ആക്കി എട്ത്ത് വെക്കും അതൊരു പിന്നെ കൊറച്ച് നാളത്തേക്ക് നമക്ക് എ എത്ര വർഷം വേണെങ്കി എട്ത്ത് വെക്കാലോ അതുകൊണ്ട് ആ പേടിക്കാനില്ല അതുകൊണ്ട് കറ കേട്ടത് നമുക്ക്
ഉം വർഷത്തോറും എന്റെ വീട്ടിൽ അങ്ങനെ സ്റ്റോക്ക് ഉണ്ട് അത് നമുക്ക് വരുമ്പോൾ തന്ന് വിടും
ആ അതെ അതെ അതെ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ വരുമ്പോ അതേപോലെ എനിക്കും ചേച്ചിക്കൊക്കെ അമ്മ അച് അച്ഛനുംതുപോലെ എട്ത്ത് വച്ചിട്ട് തന്നുവിടും അതാണ്ട് നമുക്ക്ങ്ങനെ കയ്യിൽ സ് സ്റ്റോക്ക്ണ്ടാവും നമക്ക് വേറെ പൊറത്ത്ന്ന് വാങ്ങണ്ട
ഇത് പൊറത്തന്ന് മേടിച്ചാ അത് കൊള്ളത്തില്ല പൊറത്ത് നമ്മൾ മേടിച്ച അതേ അല്ല അതി അതിൻ്റെ ഒരു മണവും ഇല്ല
ആ ആഹ് ഇല്ല അതും ഇല്ല പക്ഷെ ഈ സാധനത്തിനെ ഞാ പൊറത്തുന്ന് വാങ്ങിക്കുമ്പോ നറയെ വെലയുണ്ട് ഈ പറഞ്ഞ നമ്മള് നമ്മൾ ണ്ടാക്കി എട് ക്ക്ന്ന
ആ ആ ഒരു ടേസ്റ്റ് ഒന്നുംല്ല ആ അങ്ങനെയൊന്നുല്ല നമ്മളതിന്റെ എല്ലാ സാധനവും നല്ല കറക്റ്റ് പിഴിഞ്ഞെടുത്ത് ആം
അതെ അതെ ആഹ് അതെ അതെ അത് എനിക്ക് തോന്നുന്നു പുറത്തന്ന് വങ്ങണ അതില് വേറെ പൊടികൾ എന്തെങ്കിലുമൊക്കെ മി
ആഹ് മിക്സ് അല്ലാതെ ഇതിന് വേണ്ടി കിട്ടാൻ വേണ്ടിയ കൃഷിയൊന്നും ഇല്ലല്ലേ
ഇല്ല ഇല്ല ഇല്ല അതന്നെ അത് നല്ല നൈസ് പൊടിയായിട്ടല്ലേ കിട്ട അപ്പൊ മൈദപ്പൊടിയൊക്കെ മിക്സ് ചെയ്താലും നമക്കത് അറിയൊന്നുംല്ല ആ അങ്ങനത്തെ ഒരു ഒരു ഇതാണ് പക്ഷെ നമ്മൾ ണ്ടാക്ക്ണത് അത്രയും നല്ലൊരു സാധനം നമ അത് അതുകൊണ്ടേ നമുക്ക് എഫക്റ്റീവ് ആവുള്ളു പ്പോ എന്തെങ്കിലൊ വയറിന് അസുഖൊക്കെ വന്നു കഴിഞ്ഞാ ന
ആ അതാ നമ്മള് വീട്ടിലുണ്ടാ അത് വെച്ച് കഴിച്ചാ കറക്റ്റ് അത്
അതെ അതെ അതെ അതെ ഉം മറ്റേത് മറ്റേത് കൊണ്ട് നമുക്ക് കാര്യന്നുല്ല പിന്നെ ആ ഒരു ഒരു സമയത്തിന് വേണ്ടി മാത്രം വാങ്ങിക്കാന്ന് പിന്നെ അതെത് ഇണ്ടാക്കാൻ കഴിയാത്തവർക്കൊക്കെ അത് തന്നെ ഉള്ളു വഴി കാരണം ഇപ്പോ ഇതിന് പറ്റി വല്ല്യ അറിവൊന്നുംമില്ലാ ത്തവർക്കൊക്കെ അത് വാങ്ങിക്കന്നെ ഉള്ളൂ വഴി ഉം
എല്ലാ പണ്ട് ഇപ്പ ശരി ശരി ഓക്കെ